ഓക്ക്
നല്ല വിശേഷം
നല്ല വിശേഷം എന്തെടുക്കു ആയിരുന്നു എന്ത്‌ പണ്യോക്കെ കൈഞ്ഞോ
ഏഹ് കഴിഞ്ഞില്ലേ ഇന്ന് ഞായറാഴ്ച ആയതു കൊണ്ട് എല്ലാത്തിനും ഒരു താമസം ഉണ്ട്
അതെ ഇവിടെ അതെ എല്ലാ ദിവസം പോവു. ഓൾടെ ഒരു പാടായിരിക്കുഅല്ലേ.
ആഹ് അത് തന്നെ.
ഇന്നൊരു ദുവസാരെ കിട്ടുള്ളൂ ഉ.
ഇന്നൊരു ദിവസാണ് അപ്പം രാവിലെ എണീക്കുമ്പം മൊതലാ ടൈം ടേബിൾലൊരു ചെയ്ഞ്ച് വരുമ്പോ എല്ലാത്തിലും മാറ്റം വരും.
മാറ്റം വരും അതെ നമ്മൾ കൃത്യായിട്ടെല്ലാ ദിവസും രാവിലെ ചെ ത് തീർക്കത പരിപാടി പരിപാ ടികളാണെങ്കി പോലും സമയം കൂടെലെടുക്കും.
ആ മറ്റേ നമ്മള് ക്ലോക്കയിൽ നോക്കീട്ടാണല്ലോ ഓരോ കാര്യങ്ങള് ഇത്ര സമയത്ത് ത്ര ചെയ് അത് പ്പത് നടക്കൂല. ഉം പിന്നൊരു. താമസഉണ്ട് എല്ലാത്തിനും ഞായറാഴ്ച അങ്ങനെയാണല്ലോ.
അങ്ങനെയാണ് പിന്നെ ക്ലീനിങ്ങും വാഷിങ്ങും. ഇവിടെ അങ്ങനെയൊക്കെ തന്നെയാണ് പിന്നെ പിള്ളേര് രണ്ടു പിള്ളേരു ഉ ദെ അപ്പ അവർക്ക് മദ്രസയിൽ പോകാനുള്ളത് കൊണ്ട് ഏഹ്. രാവിൽത്തെ കാപ്പി ഇച്ചരിം കൂടെ പെട്ടന്നാകും.
ഉം ഇവിടെ എന്റെ കൊച്ചിന് മദ്രസ പ്യാ പത്ത് മണിക്ക്യാ.
പത്ത് മണിക്കോയാ മ
അപ്പൊ അത് ആ പത്ത് മണിക്ക് പോയാമതി പത്തെ റ്റു പന്ത്രണ്ടാ.
ഓഹോ ഹോ രണ്ട് മണിക്കൂറൊള്ളൂ ആഹ്.
അവ് ഫസ്റ്റ് ഷിഫ്റ്റിന് രാവിലെ ആഹ്.
ആഹ്.
അപ്പ നമുക്ക് എളുപ്പുണ്ട് താമസിച്ചിട്ട് മതി.
മതി ആഹ് ആ ഇവിടെ എങ്ങനെയാന്ന് വെച്ചാ എട്ട് മണി തൊട്ട്. പന്ത്രണ്ട് മണി വരെയാണ് ക്ലാസ് അപ്പ അന്നേരം എന്താന്ന് ച്ച് എനിക്ക് കാപ്പി എട്ട് മണിക്ക് മുന്നേ ആകും സാധാര
ഉം.
ത് കാപ്പി ചോറുംകൂടെ ഒമ്പത് മണിക്ക് മുന്നേ ആകും വൈകുന്നേരം. ഭക്ഷണം ഒമ്പത് മണിക്ക് മുന്നേ ആകും പക്ഷേ ആയ് ഞായറായി ച്ചിം ആ ശനിയാഴ്ച അബ്ദുസ്വാണി അന്നും ഈ കാപ്പിയും അതെ ഏഹ്. കാപ്പി മാത്രം ആവുള്ളൂ ചോറ് അന്നേരാവൂല്ല.
ഉം.
പിന്നെ അയ്നായിട്ടൊരു മെനക്കേടാണ്.
അത് തന്നെ പിന്നെ പണികളപ്പ പിന്നെല്ലാം താമസിക്ക്യും.
താമസിക്ക്യും ഉം പി നമ്മളൊന്നുകൂടി റിലാ സ്ടെ ആഹ് ഇവടെ ഇവടെ വെയിലും മാറി മാറി വന്നു. ണ്ടിരിക്ക വെയിലും വരുന്നുണ്ട് മഴയും വരുന്നുണ്ട്.
ഉം ടെ ഒരുമാതിരി നല്ല വെയിലായിര്ന്നു രാവിലെ മുതല്. മഴ പെയ്തില്ല അപ്പം. ഞാപിന്നെ തുണിയെടുത്ത് പൊറത്തിട്ടില്ല എല്ലാവരും തുണിയൊക്കെ പൊർത്തിട്ട് വെയില് കൊള്ളിച്ച്.
അ.
എനിക്ക് ഷെഡി കെടന്നാലും അതു പോലന്നെ വെയിലു അടിക്ക്യും അത് കാരണം പിന്നെ ഞാൻ അതിലേക്ക് പോയില്ല.
അ അ ആഹ് ആ ഇവിടെയും അ. ആഹ് ഇവിടെയും എ രാവിലെയക്കെ ചെറിയായിട്ട് തെളിച്ചം തന്നൊയിട്ടുണ്ടായിരുന്നു. അയ്ന് ശേഷം പക്ഷെ ഇങ്ങനെ എടയ്ക്കൊന്ന്ങ്ങനെ. മങ്ങി വരും ഇവിടെ ഇതു മാതിരി എനിക്കൊരു ഷെഡ് ചെറിയരു ച ചർ ചാർക്ക്ന്ന് വെച്ചഴിുണ്ടെങ്കി ചന്ന് ചെയ്യുന്നുണ്ടെങ്കി അടുക്കളടെ ബാക്ക് സൈഡ്ല് ഷീറ്റ് കൊർച്ചും കൂടെ. ഉണ്ട് അപ്പൊ അയിന്റെ ചോട്ടിലാണ് ഏ രണ്ട് മൂന്ന് അഴേ കെട്ടിട്ടുണ്ട് അപ്പം അവിടെ അയിനകത്തെന്നെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കി പിന്നെ വാഷിങ് മെഷീൻലാണല്ലോ അലക്കി ഒണക്കിയാണല്ലോ ഇട്ന്നേ
ഉം
അതോണ്ട് കൊറച്ച് നേ അവടെ രണ്ടു ദിവസൊക്കെ കെടക്കുമ്പോഴത്തേക്കും അത്യാവശ്യം കിട്ടും ആഹ് ഒണങ്ങി കിട്ടും പക്ഷെ ഒരു ചെറ്യേരു തണ്പ്പ്ണ്ടാവും.
എനിക്ക് പൊറത്ത് ഇതുപോലെ കൊറച്ച് നീളത്തില്ണ്ട് ഒരു ഷെഡ്ണ്ട് അപ്പൊ വെയില്ടിക്കുമ്പോ വെയിലും അടിച്ചോളും അത്കൊണ്ട് ചൂടുണ്ടാവും പിന്നെ ആസ്പെറ്റോസിന്റെന്നെ അടിലായൊണ്ട് ചൂട്ണ്ട് ഉം പിന്നെ റിസ്ക്കാണ് അങ്ങ് എടുത്തിടലും അങ്ങോട്ടെടുക്കലും ഇങ്ങോട്ടെടുക്
ആഹ് ഭയങ്കര റിസ്ക്കാ അന്നേരം അയിന് തന്നെ സമയം പോകും
അത് തന്നെ
ഒരാള് തന്നെ കൂടത്തി നിന്ന് തുണിയുടെ കൂടത്തി നിന്ന് ഒണങ്ങേണ്ടി വരും അല്ലേ
അത് തന്നെ ഞാന് അത്കൊണ്ട് ആ ഭാഗത്തേക്ക് പോവൂല്ല പിന്നെ കിടെക്ക് അങ്ങനെ അത്യാവശ്യം ഉണ്ടെങ്കി എന്തേലും ഉണ്ടെങ്കി കെടക്ക്ണ സമയത്ത് റൂമിലേക്ക് എട്ത്തിട്ട് ഞങ്ങെളന്താണെലും ഫാന് ഇട്ടിട്ടേ കെടക്കൊള്ളൂ
ആഹ് ആഹ് അപ്പൊ പകലാവുമ്പത്തേക്കും ഒണങ്ങി
ഉം എന്റെ ചെറ്ത് മുട്ടാ മഴയാണെങ്കിലും അതിന് ഫാൻ വേണം ഫാൻ ഓഫ്യ്ത് കഴിഞ്ഞാ അപ്പ എഴ്ന്നേക്കും ഉമ്മീ ഫാൻന്ന് പറഞ്ഞിട്ട്
ആഹ്
അപ്പൊ പിന്നെ ഞാന് അങ്ങനെ സോക്സൊക്കെ അങ്ങനെ എട്ത്തിടും മെയിനായിട്ട് അതൊക്കെണല്ലോ ഒണങ്ങി കിട്ടണ്ടത്
കിട്ടാ പാണ്ട് ഉം ഇ ഇന്നർവയേഴ്സും മൊക്കെയാണ് ഒണങ്ങി കിട്ടാപാട് കുട്ട്യേളെ യൂണിഫോമൊക്കെ ഇവട്ത്തെ പെട്ടെന്ന്ന്നെ ഒണങ്ങും
ഇന്നർവേയർ നോക്കുമ്പോ പിന്നേം അളവ്ണ്ടാവും പക്ഷെ സോക്സാണല്ലോ എണ്ണം കൊറവ് വരുന്നത്
കൊറവ്
അപ്പ പിന്നെ അങ്ങട് ഒരുപാട്ള്ളത് ഇട് ത്ത്ട്ടില്ല എന്നാലും കൊറച്ചൊക്കെ റൂമില് കൊണ്ടോന്ന്ണ്ട് ഒത്തിരി ഇടുമ്പോ പിന്നെ തണ് പ്പ് ഈർപ്പം റൂമിലും തങ്ങിയാലും അതും ബുദ്ധിമുട്ടാണല്ലോ അത്കൊണ്ട് അങ്ങനെയൊക്കങ്ങ് അഡ്ജസ്റ്റ്യ്തങ്ങ് പോകും
പോണു
ജൂലൈ ആയപ്പഴാണ്ല്ലേ ഇത്രേം ശക്തമായിട്ട് മഴ തോടങ്ങിയത് അത് വരേക്കും സമാധാനം ഉണ്ടായിരുന്നു മഴക്ക്യും
ഇവിടെയാണെന്നുണ്ടെങ്കിലും മഴെ സാധാരണ നമുക്ക് ജൂണിൽ കിട്ടുന്ന ഒരു മഴയൊന്നും അത്രയ്ക്ക് പെയ്തില്ല
ആഹ് ഇല്ല അങ്ങനെ മഴ പെയ്തില്ല അപ്പൊരു തണ്പ്പ് ഏ വെയില്ണ്ടാവും മഴ പെയ്താലും എടെ ക്കെക്കെ വെയില്ള്ളോണ്ട് ബുദ്ധിമുട്ട്ന്നുല്ല
ച്ച് ആയിട്ടൊള്ളൂ അല്ലേ മഴ ഇങ്ങനെ കണ്ടിന്യൂസാ
ആഹ് ജൂലൈയിലേക്ക് കടന്നേ പിന്നെയാണ് മഴ തൊടങ്ങിയത് ഉച്ചക്കത്തേക്കെന്നെ ഇല്ല ഉച്ചക്കത്തെ ഭക്ഷ ണായില്ല ഞാന് എറച്ചി ഇണ്ടായിരുന്നു അതെട്ത്ത് വെള്ളത്തിലിട്ട് ട്ടൊള്ളു തേങ്ങാ ചോറ് വെക്കാന്ന് വിചാരിച്ചു അ കുക്കറ്ലാണല്ലോ പെട്ടെന്നായിക്കോളൂ അപ്പ ചൂടോടെ കഴിക്ക്യാം
ആഹ്
എന്നോർക്ക്ണു ഉച്ച കഴിഞ്ഞ് ചെലപ്പോന്ന് വീട്ടി പോണന്നു ഓർക്ക്ണ്ട്
ആഹ് ആഹ് അപ്പ ഇന്നെന്നെ വരോ അടുത്തന്നെയാണോ
അട്ത്തെന്നെ ഒരു എട്ട് കിലോമീറ്ററ്
ആഹ് പിള്ളേരെകൊണ്ട് പോവാ അതോ തന്നെ പോയിട്ട് വരോ
ഇല്ല ഞാൻ മക്കളൂടെ പോവാന്ന് വിചാരിച്ചിട്ടാ ചെലെപ്പഴേ പോവൊള്ളു അപ്പൊ ഇപ്പ വീട്ടീന്ന് വിളിച്ചപ്പം നാത്തൂൻ പറയ്ണ്ട് മഴയില്ലെങ്കി ആങ്ങളെ അവിടെ ഇല്ല അപ്പൊ അവളൊന്ന് വരണെന്ന് ഓർത്തൊണ്ടിരിക്കുവാന്ന് പറഞ്ഞു ങ്ങേ അവള് വെരുവാണെങ്കിൽ ഞാൻ പോവൂല്ല ഇങ്ങോട്ട് വെര്നന്ന് ഓസ് അങ്ങനെ ഓർത്തോണ്ട് എന്തെങ്കിലും ഒന്ന് ചെയ്യണംന്ന് ഞാൻ
വിചാരിച്ചു കൊണ്ട് ഇരിക്കുന്നു ആഹ് ഹലോ റൈഞ്ചിന്റെ ആഹ് പെെന്റിന്റെ പ്രശ്നമാണ് ആഹ് ഇപ്പ കേക്കാം ആദ്യച്ചിരി നേരൊന്നും കേട്ടില്ലായിരുന്നു ഇവിടെ ആഹ്
മഴയ്ടെയെക്കെയാന്ന് തോന്നുന്നു
ആഹ് ഇവിടെയും ഉണ്ടെന്ന് തോന്ന്ണു ഇന്നലെ വിളിച്ചപ്പഴും ചെറിയൊരു പ്രശ്നംഉണ്ടായിരുന്നു
ഫോണിലെ നെറ്റാ ഉപയോഗിക്കുന്നത് വൈഫ്
ആഹ് ആഹ് നയന പറയ്
ഉം കാരണം നമ്മള് പോകുന്നവർക്ക് വൈഫൈ വീട്ടില് വെച്ച്ട്ട് കാര്യം ഇല്യല്ലോ
കാര്യല്ല നമ്മള് അതും പൈസ കൊട്ക്കണം വൈഫ് ഫോണിലും ചാർജിയ്യണം ഉം അല്ലെങ്കി പിന്നെ പോവ്വുന്നോട്ത്ത് നമ് അവിടെ വൈഫൈയുടെ കണക്ഷൻ ഉണ്ടെങ്കിൽ പിന്നെയും കൊഴപ്പ ഇല്ല
ഉംഅത് നടക്കില്ല പിന്നെ നമ്മളൊരു കടേ ഫോണില് നെറ്റ് ഇല്ലെങ്കി ഒര്കടേ കേറുമ്പഴെക്കെയും പാടാ ബുദ്ധിമുട്ടല്ലേ ജീപേ ചെയ്യാനൊക്കെ പിന്നെ അവരോട് വൈഫൈ ചോദിക്കണം അതൊക്കെ ബുദ്ധിമുട്ടായോണ്ട് ഫോണിൽ തന്നെ ചെയ്യ്ന്നേ
ഞങ്ങളും അതെ
ഉം
വെ ക്ഞാ നാ നമുക്കും വൈഫൈ ഇല്ല വീട്ട്ല് വൈഫൈ ഇല്ല അതുകൊണ്ട് അതൊരു ചെറിയ പാടാണ്
ഉം ചെല അത് ഇങ്ങനെള്ള ആപ്പുകള് യൂസ് തെയ്യുമ്പഴാണ് നെറ്റിന് ബുദ്ധിമുട്ട് അല്ലാതെ നോർമൽ കോളാണെങ്കി പ്രശ്നം ഇല്ലല്ലോ
സാധാരണ അവസ്ഥയില് അങ്ങനെ കഴിക്യാ
ഉം തെന്നെ എന്നെ ഇന്നത്തെ ഉച്ചക്കത്തെ സ്പെഷ്യൽ എന്നാ അവ്ടെ
ഐന്റെ എടക്ക് എനിക്കൊരു കോള് കേറി വെന്നു ഹലോ ഐനെടക്ക് എനിക്കൊരു കോള് കേറി വന്നു ആഹ് ഇല്ല എനിക്ക് കേറി വന്നു ഹ് ഹ ഉച്ചക്ക് ഞാനും ഒരു സ്പെഷ്യലുണ്ടാക്കാ നോർത്തോണ്ട് ചിക്കൻ ഹലോ കേക്കാവോ കേക്കാമൊ ആഹ് ഉച്ചക്ക് ഞാനും ഇവിടെ ഒരു സ്പെഷ്യല് ഓ ഉണ്ടാക്കാംന്ന് ഓർത്തോണ്ട് ചിക്കൻ ആണ് ഇവിടെ
ആഹ്
അപ്പോൾ അം ചിക്കൻ ആയതുകൊണ്ട് ഞാൻ ഇച്ചിരി കപ്സ ഇണ്ടെ അരി ഇരിപ്പ്ണ്ടായിരുന്നു
ആഹ് ആഹ്
അപ്പൊ ഞാൻ ഇച്ചിരി കപ്സ ഉണ്ടാക്കാന്ന് ഓർത്തോണ്ട് ഐന്റെ ചെയ്താേണ്ട് ഇങ്ങനെ ഇരിക്കുന്നു
ഉം അത് ചെയ്തോണ്ടിരിക്ക്ന്നു ആഹ് അപ്പൊ ചൂടോടെ കഴിച്ചാ മതിയില്ലോ
സ് അതെ അതും കുക്കറില് തന്നിയാ വെക്ക്ണേ അഹ ഹാ അപത് കാര്നം
കറണ്ട് കബ്സ എനിക്ക് ഇഷ്ടമുള്ള ഫിഡ് ഡിഷാ ഞാന്പ്പൊ പറഞ്ഞപ്പഴാ ആലോയിച്ചത് എനി ക്കും അരി ഇര്പ്പ്ണ്ടല്ലോന്ന് അപ്പൊ ചെലപ്പോ ഞാൻ ചെല്ലുമ്പാെ ഇനി കബ് സെയാക്കും ഇഹ് ഹ്
എഹ ഹ അവ്ടെ ചിക്കനാണോ ബീഫാണോ
ഇവിടെ ബീഫാ ഇരിക്ക്ന്നത്
ആഹ് ബീഫിനൊപ്പം എനിക്ക് തോന്ന്ണത് ഇച്ചിരിംകൂടെ നല്ലത് തേങ്ങാച്ചോറി
ഉം തേങ്ങാചോറാ ഉം ബീഫ് ആയത് കൊണ്ടാണ് ആഹ് മക്കൾക്ക് എന്ത് സ്പെഷ്യൽ ആണേലും മതി കൊഴപ്പവില്ല എന്തെലും നോൺവെജ് ഉണ്ടായിരിക്കണം സ്പെഷ്യൽ ആയിരിക്കണോന്നേ ഒള്ളു എന്തും
അത് അത്രേ ഒള്ളു ആ ഇവിടെ ഇവിടെയും അതെ ഇവിടെ ചെലപ്പോ മദ്രസേന്നൊക്കെ വരുമ്പോ നമ്മടേ അടുത്ത് നേരത്തെ പറയൂല ഈ ചോറ് കൊടുക്കലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ
ആഹ്
ആഹ് ചെലപ്പം ഇങ്ങനെ വരുമ്പോ കൊണ്ടുവരും ആ പാഴ്സലായിട്ട് കണ്ട കൊണ്ടുവരുവാ കൊടുത്ത് വിടുവാ ചെയ്യണേ അപ്പൊ അന്നേരം എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് വരുമ്പഴത്തേക്കും പറയും മിക്കവാറും അവർക്ക് കിട്ടുന്ന ദിവസങ്ങൾ തന്നെയായിരിക്കും ഞങ്ങൾ ഇവിടെ എന്തെങ്കിലും ഉണ്ടാക്കുന്നേ അപ്പോ പറയും ഞങ്ങ പള്ളീൽ കിട്ടുന്ന ദിവസം ഉമ്മ ഇത് ഉണ്ടാക്കിക്കൊണ്ട് വക്കും ഉണ്ടാക്കും ഞങ്ങക്ക് കിട്ടാത്ത ദിവസം ഉമ്മ ഒട്ട് ഉണ്ടാക്കുകയും ഇല്ലാന്ന് പറയും അയിന് ഞാൻ ചോയിക്കും നിങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്ന ദിവസം ഏതാന്ന് എനിക്ക് അറിയാവോ ഞങ്ങളെ അറിയിച്ചിട്ടല്ല ല്ലോ തരണേ എന്ന് പറയും കഴിഞ്ഞ ഞായറാഴ്ചയും ഇത് മാതിരി ഉണ്ടായിരുന്നു എന്തോ ഉണ്ടാക്കിയായിരുന്നു അന്നേരം അന്നേരം ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയായിരുന്നു അന്നേരം അവർക്ക് പള്ളീന്ന് കിട്ടി
ഉം നമ്മളും വീട്ടിലിരിക്കുന്ന ദിവസവല്ലേ നമുക്കും അങ്ങനെ ഉണ്ടാക്കാൻ പറ്റൂള്ളു അല്ലാത്തപ്പോ ഈ ടൈം ടേബിളിൽ ഓടുമ്പോ അതൊന്നും നടക്കൂലല്ലോ അതുവല്ല ചൂടോടെ കഴി കൊണ്ടോയി കണ്ടെയ്നറിൽ അടച്ച് നമ്മള് കൊണ്ടോയി കഴിക്കുമ്പോ ആ ഒരു സുഖം കിട്ടില്ല
സുഖം വരില്ല എന്നാലും ഞങ്ങൾവിടെ ഇടക്ക് സ്കൂളിലൊക്കെ കൊണ്ടോവാറുണ്ട് കാരണം ഇവിടിങ്ങനെ കുട്ടികള് പൊതുവേ അങ്ങനത്തെ പല തരത്തിലുള്ള റൈസുകളൊക്കെ കൊണ്ടുവരും
ചെറുതിനും ഞാനും ഈ പറഞ്ഞ മാതിരി ഉണ്ടാക്കി കൊടുത്ത് വിടും അവ ക്കും സാധാ ചോറും കറീനേക്കാളും ഇഷ്ടം ഇതുപോലെയുള്ള സാധനങ്ങളാണ് നമ്മുടെ ചോറുണ്ടാ ക്കിയാലത് എഗ് റൈസായിട്ടോ അല്ലെങ്കിൽ ട്ടൊമാറ്റോ റൈസായിട്ടോ ഉണ്ടാക്കി കൊടുത്താൽ പുള്ളിക്കാരി കൊറച്ചുകൂടെ കഴിക്കും
കായിക്കും അതേ അങ്ങനത്തെ സാധനങ്ങളാണെങ്കിൽ നമുക്ക് പൊതുവേ ഉണ്ടാക്കാനും കൊറച്ചും കൂടി എളുപ്പമാണ്
അതെ പിന്നെ നമുക്കും കൊണ്ടോണം അല്ല നമുക്കും ഉണ്ടാക്കണം കൊണ്ടോണോല്ലോ അത് കാരണം പിന്ന സാധ ഇണ്ടാക്കിയിട്ട് അതീന്ന് ഞാൻ നമ്മടെ സാധാ ചോറ് തന്നെ എടുത്തിട്ട് ഇത്തിരി ടൊമാറ്റോസ് ആ അങ്ങനെ മിക്സ് അങ്ങനെയാക്കി കൊടുക്കും എഗ് റൈസൊക്കെ ആക്കി കൊടുക്കും
ആഹ് ആഹ് ആഹ് ആഹ്
അപ്പോ കഴിച്ചോളും എന്തേലും ഒരു പേരിട്ട് കൊടുത്ത് കഴിഞ്ഞാൽ കഴിച്ചോളും
കഴിച്ചോളും കൊറച്ച് സാധനങ്ങൾ അതിനകത്ത് കെടക്കുന്ന ക
ആഹ് കൊറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും അല്ലെങ്കി കൊറച്ച് മല്ലിയെല കറിവേപ്പില ഒ ക്കെ കാണുമ്പോ വേറെന്താന്ന് വിചാരിച്ചിട്ട് കഴിച്ചോളും
കഴിച്ചോളും പിള്ളേരെ പറ്റിക്കാൻ എന്തെല്ലാം അടവുകളാ നമ്മള് കാണിക്കണല്ലേ
ഉം കൊള്ളാം ഉം
ഇനി ബാക്കി ഇന്ന് വേറെന്തൊക്കെ പരിപാടികളുണ്ട്
വേറെ പ്രത്യേകിച്ച് അതിനൊന്നുവില്ല പിന്നെ ഈ പറഞ്ഞ പോലെ കൊറച്ച് ഒന്ന് കടേല് പോണോന്നുണ്ട് എ ന്തൊക്കെയോ വാങ്ങിക്കാനുണ്ട് ഇന്നലെ പോയാരുന്നു ടൗണില് എന്നാലും എല്ലാം അങ്ങ് സെറ്റ് ആയില്ല
ആഹ്
അപ്പൊ വീട്ടിൽ അടിപാട് പോ വീട്ടിലേക്ക് പോവുവാണെങ്കിൽ ഞാൻ അത് ചെയ്യും അല്ലെങ്കിൽ
ചെയ്യും ആ പോന്ന വഴിക്ക് മേടിച്ചോണ്ട് പോവും
ആഹ് വീട് ടൗണിൽ തന്നെയാ അപ്പൊ വീട്ടിൽ പോവുവാണെങ്കിൽ അത് ചെയ്യും അല്ലെങ്കിൽ നാളത്തേക്ക് അങ്ങ് മാറ്റും
മാറ്റി വെക്കും ആ ജോലിക്ക് പോയിട്ട് തിരിച്ച് വരണ വഴിക്ക്
ആഹ് അങ്ങനെ ചെയ്യാന്ന് വിചാരിക്കുന്നു നമ്മളിപ്പോ ഒരു ദിവസം വീട്ടിലിരുന്നിട്ട് പിന്നെ ഡ്രസ്സ് മാറി പോകാന്ന് പറഞ്ഞാല് ഭയങ്കര മടിയാ
ഭയങ്കര പാടാ അതെ എനിക്കറിയാ എനിക്ക് ഒട്ടും ഇഷ്ടല്ലാത്തൊരു കാര്യ അത്
ഒരു ദിവസം വീട്ടിൽ കിട്ടുമ്പോ വീട്ടിൽ തന്നെ ഇരിക്കണം എന്നുള്ളൊരു ആഗ്രഹാ എനിക്കും
ആഹ് അതൊക്കെ എനിക്കും അതേ അല്ലെങ്കിൽ നമ്മള് അല്ലെ ആ ഒരു ദിവസംകൂടി പോയി എന്നുള്ളൊരു ഫീല്
ആഹ് അത് തന്നെ ആഹ് അതെ നമ്മൾ പൊർത്തേക്ക് പോയി കഴിഞ്ഞാ ഒരവധി പോയിന്നുള്ളൊരു തോന്നല
തോന്നല് വരും അതൻക്കൊന്നെ ഈ ജോലിക്ക് പോകുന്ന എല്ലാർക്കും തന്നെ ഒരു മതിരിപ്പെട്ട ആ ഒരു തോന്നല്ണ്ട്
മ് അതന്നെ എനിക്കും തോന്നുണു കാരണം നമുക്ക് കിട്ടുന്ന അവധിന്ന് പറഞ്ഞാ അത്രയും കൊതിയാട്ടിരിക്ക്ണല്ലേ ഇപ്പൊ ശെരിക്കും പറഞ്ഞാൽ ഒര് മഴ പെയ്ത അന്നേരം